ഹലോ
എന്തെക്കേണ്ട് സുഖല്ലാ
എന്താ സുഖാണ് അന്നാ പോയതാണല്ലോ പിന്നരു വിവരുല്ല
ഒരു വിവരുല്ലല്ലേ
ഒരു വിവരുല്ല
ഉം ഓരോ തെരക്കീ പെട്ടിട്ടാടോ
ഉം
ഉം
തെരക്ക് എല്ലാർക്കും ഉണ്ട് തിരക്ക് എല്ലാർക്കും ഉണ്ട് അറിയ
ആടോ ഓരോ തെരക്കും കാര്യങ്ങളും
മ്മക്ക് എന്താ രാവിലെ നീക്കണം സ്കാരം കഴിഞ്ഞാ അടുക്കളെക്കറങ്ങിയ നമ്മളെ സ്ത്രീകളെ പണി ഇതന്നെല്ലേ ഈ തെര കന്നെ നമ്മക്ക് മക്കളെ പറഞ്ഞയക്കണം രാവിലെ ബുട്ടും
നേരം വെളുക്ക്ണ്
ന്ന് അയ്ൻ്റെടേല് വെച്ചുണ്ടാക്ക തിന്ന കുളിക്ക
അതെ അതന്നെ പണിയുള്ളൂ
പിന്നെ വേറെ എന്താ പണി ആണുങ്ങളോടർഞ്ഞ ഓരറിം ഇങ്ങക്ക് ഇപ്പെന്ത പണി ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന പോരെ നേരം പോലത്തെ എന്തേലും ണ്ടാ ക്ക ങ്ങക്ക് തിന്ന കുടിച്ചാ ഞങ്ങളെമാരിക്കാണോ പഠിച്ചാ തുറക്കാ ഇതല്ലേ പണി എന്നാ ഒരു ദിവസം ഓലോടാ പണിയെടുക്കാൻ പറഞ്ഞ ഓൽക്ക് വ അപോലെ അറിയാം അതെ ഇങ്ങൾണ്ടാക്കന്നെ സീരിയാവുള്ള് അഹ് ങ്ങൾണ്ടാ കേനെ നേരെ ആവുള്ളൂ ഇടക്ക് കീറ ന്ന ന്റെ അതിൽക്ക് പണിക്ക് ഇജ്ജട് പൈ കോ ഉം ഇജ് മേടിച്ചന്റെ ഇജ് ണ്ടാക്കിക്കോന്റെ ഉം ഉം നിങ്ങ ഒരു ദിവസം പോകും പണിക്ക്ന്നറി ഒരുവസം പോയി വരുമ്പോത്തിന് കയ്യും കാലും വേദനാണ് അങ്ങട്ടാണ് ഇങ്ങട്ടാണ് പറയും.
പിന്നെ, കുട്ട്യോളോക്കെ ഉക്കൂളിൽ പോയി ഫ്രീ ആയിറ്റിണ്ടാവുല്ലെ?
ഒക്കെ പൊയ്ക്കിണ് ഇപ്പന്ന്. ഇനിപ്പ നാളീം കൂടെ ഒക്കെ പോവാനൊരു മടിയാണ് ഇപ്പ ഈ തണുപ്പായകാരണെ ഇണീക്കൂല, മടിയാണ്. പിന്നെ, ഇന്നിപ്പൊ ഒരു വെയിലൊക്കെ കാണാന്ണ്ട്.
ഉം
പിന്നെ ഇപ്പൊ ഫുട്ബോൾള്ള അല്ലേ അഒക്കെ കണ്ട് രാത്രി ഒന്ന് കെടുക്കുമ്പോത്തിന് ഓലിക്ക് നേരം വെളുത്താനീ നീക്കാ വിച്ചാ
കുട്ട്യാളും പോവോ
ആഹ് ഇന്റെ മോൻ പോണ്ടേ
എത്രല്ലാ ഓൻ പഠിക്കണപ്പോ
ഓനിപ്പ ഏഴുക്കത്തീല്ലേ
ആഹ് ആഹ് എന്നിട്ട് അതും
ആഹ് അതും പോവും അയിനും വെന്നാ അത് ആകെ ഫുട്ബോളിന്റെ തലപ്പിരാന്ത് പുടിച്ച മനുഷ്യനാണ്
ഈ ഏഴാം ക്ലാസിൽ പഠിക്ക്‌ണ അവൻ പോവും.
ആഹ് വാപ്പാനേക്കായി അപ്പുറാണ് ഓന് വാപ്പാക്ക്ന്നാ ത്തര വല്യേ ഇൻക്ക് ഭയങ്കര ഇതാ വാപ്പാനെ അലാറം വെച്ചിട്ട് വിളിച്ച് ഒണത്തും നീക്കല്ലേ പോവല്ലേ ക്ലബ്ബ്ക്ക്‌ പോവല്ലേ കളിണ്ട് ഈ നേരത്തിള്ളത് പത്തരക്കൊരു കളിണ്ട് അത് അത് കാണും.
അയിനായിട്ട് സ്റ്റെഡും കാര്യങ്ങളൊക്കെ ആൾക്കാര് കെട്ടീക്ക്‌ണ് ടി വി ഇണ്ടാക്കീക്കണ്
ആഹ് സ്ക്രീന് വെച്ചിക്കാണല്ലോ എല്ലോട്ത്തും ഉം വാപ്പാ അർ ജന്റീനേണ് മകന് പിന്നെ പോർച്ചുഗലാണ് ഇന്നിട്ടെന്നും തല്ലാണ് ഞ ങ്ങളെ ടീമ് അത്രേ ജയിക്കും ഇങ്ങളെ ടീമ് ഇത്രേ ജയിക്കുള്ളു പറഞ്ഞിട്ട് അങ്ങനെ പറിം ഓല് രണ്ടാളും നന്നായിട്ട്. ഒന്നും അറിയാത് ഒന്നുഅറിയാത്ത മോളറിം ഞാന് നെയ്മർന്റെ ടീമാണ്. ഞാപറിം ഞാ ആ ആരേക്കൂല്ലാ അപ്പൊ ഓംപറിം ഇമ്മ ന്റേക്ക്‌ നിക്ക്മ്മാ ന്റേക്ക്‌ നിക്ക്മ്മാ ഞാം പറിം ഞാ ആരേക്കുല്ലാ. ആരാ ജയിക്കാന്ന് ല്ല ഞാൻ ജയിക്ക്ണ ടീമിക്കൊള്ളു ഞാനേറിം.
ന്നാൾ പഠി ല്ല മദ്രസി ക്കൊര് മെസ് സ്സേജയ്ച്ചിട്ട് ന്ന് ലീവെട്ക്കണോം ഫോണില് വാട്സപ്പില് വരാണ്.
ആഹ് അതെന്നെ. കൊർച്ച് നേര്ത്തെ ഓലെ വിടൊണ്ട്ട്ടോ ന്നോലെ ടീമിന്റെ കളിയാണെന്നൊക്കെ പർഞ്ഞാണ്ട് ആപ്പൊ ആഹ്. ഇങ്ങനൊക്കെ ണ്ടാ ക്കാനുംവാണം വെയ്ക്കലേ. ക്ക ങ്ങനെ ണ്ടാക്കേക്കാറ്ല്ലോ? ശെരിക്ക്ള്ളതാവോ പ്പ അഒക്കെ.
ഞാ കുറേ ചിരിക്കും ചെയ്ത്ക്ക്‌ണ തന്നേക്കും. ഞാ ചിർച്ചിക്ക്ണ് അഹ് കണ്ട്ട്ട്. ഹും
ആഹ്. ഉസ്താഹ് പറിയാ ആഹ് അഅ് വേണ്ടാ. ആഹ് പ്പോ തൊക്കെ കയിഞ്ഞിട്ട് ലോക കപ്പ്ന്റെ കളിഒക്കെ കഴിഞ്ഞിട്ട് പരീക്ഷക്കട് വന്നാ മതീ ഞ്ഞേ
വേറെന്ന്ട്ട് ഫസലുവാ പോണ്. എല്ലന്റെ മൂത്തച്ഛന്റെ ഒര്ചെക്കനാ പോണ് അ റയാ മ്മാടേ ഉം. പിന്നേ
ആഹ്
വാറെ ന്തെക്കെണ്ട് ന്ന്ട്ട്
എന്ത് കൊഴപ്പൊന്നും ല്ല്യ.
ഉം. ഞാ എന്താപ്പൊ പറിയാ. ചോറ്ന്നീലെ
ചോറിന്നിട്ടില്ല്യ. കുളിയെഞ്ഞിട്ട് പ്പം വടെ ങ്ങനെ ഇര്ക്കാണ്.
പിന്നേ?
ആഹ്
ന്താക്കാ. ചോറ് ന്നീല്ലെടി.
ഇല്ലേയ്. ചോറ്ന്നിട്ടില്ല്യാ. കുളിയെ യിഞ്ഞിട്ട് ബടെങ്ങനെ ഇര്ക്കാണ്. ഞ്ഞ് നിസ്ക്കേര്ച്ച്ട്ട് വാണം ചോറ്ന്നാന്.
ആഹ്
അപ്പം വിൾച്ചതാണ്. വെർതെ കൊറേആയിലെ പ്പ അനക്ക് വിൾച്ചിട്ട്. ജഅപ്പങ്ങനെ വിൾച്ചതാ.
ആഹ് ഞാനും ഓരോ തെര ഇജോ ഓരോ തെരക്ക് ല്
ഞാനൊ
പിന്നെ വേ പണ്ടത്തെ പോലെ ന്നല്ലാരുണ്ടാ ഉള്ള കൊർച്ച ടൈമ്ണ്ടാകുമ്പ ഒക്കെ ഫോൺമ്മ കുത്തിര്ക്കും.
ആഓക്കെ ഫോണ്മ്മ കുത്തിര്ക്കും. ഞമ്മളൊക്കെ ആദ്യാക്കെ പ്പ ണ് ര് നാൽ മണിക്കൊക്കെ തലേലോക്കി ര്ന്നു. പ്പ. തലേലോക്കാന് നേരല്യ.
പ്പന്നാ മറ്റേ ട്ക്കാണ്. മറ്റേ ട്ക്കാനും. ഒൾച്ചെളി ൾ ക്കാനും.
വിൾ ച്ചേ ഇപ്പത്തെ മക്കക്കാവൊന്നു ഇപ്പത്തെ മക്കള് ഫോണേ വെച്ചിട്ടാണങ്ങട് മ മ്മാ ക്ക്ന്ന് വെര്‌നെട്ടൊ പത്... ത്ത്ൻ്റെ ന്നട്ട് എയിഞ്ഞ്ട്ട് ഓൾക്ക് ഒൾക്ക് കൊട്ക്കട്ടാന്നാ റിം.
ആഹ് ആഹ് ആഹ്
അതും അല്ല ഒരാള് ഒരാള് കാണുമ്പൊ മറ്റുള്ളവര അയ്ല് എത്തി നോക്കീട്ട് കണ്ട് ഇട്ട് കൊറച്ച് കഴിഞ്ഞാ പറയും നിന്റെ കയ്യില് അല്ലല്ല ഞാൻ പിടിച്ചത് പറയും ഇന്നി എന്റെ കയ്യേ പിടി അതൊക്കെയാണ് ഓലേ ഒര്ത് ഞാൻ എന്റെ കയ്യി പിടിച്ചിട്ട് കാണത്താര് ഉം
ഉം അത് ഓൽക്ക് റീല് ഇങ്ങനെ കാണല്ലേ പണി ഷോർട്സ് വീഡിയോസ് ഇങ്ങനെ കാണാ ഇങ്ങനെ നിക്കു കുഞ്ഞ് മക്കള് അടക്കം ഇവടെ എളേച്ചാൻ്റെ ചെക്കൻ അടക്കം തോണ്ട്ണ്
എല്ലാരും അതാ തന്നെ ഇപ്പൊ ഫോണ്മേ അറിയാത്ത കുട്ട്യാ ളൊന്നും അ
കുട്ടികളില്ല്യാ ഞമ്മക്കൊന്നും ഈ പ്രായത്തില് ഒന്നും അറിഞ്ഞിഞ്ഞീല
അതന്നെ അതന്നെ
സ്വിച്ച് ഫോൺ തന്നെ ഒണ്ടായിരുന്നില്ല്യ വാപ്പാക്കും ഉമാക്കൊന്നും പിന്നെ എത്ര കയിഞ്ഞിട്ടാണ് ഇത് സ്വിച്ച് ഫോണൊക്കെ ഇണ്ടായിക്ക്യാണേ
ഉം
ഇപ്പൊ മക്കള് കളിക്കാൻ എട്ക്കാണ് സ്വിച്ച് ഫോണ്
അതെ ഇപ്പം അൻ്റെ കല്ല്യാണം എത്ര ആയി
പൈയ് മൂന്ന് കൊല്ലായില്ലേ
യെ ആയ് ശെരി
കൊല്ലങ്ങളൊക്കെ ഷ് ഇങ്ങനെ മറി
ഇന്റെ പൈനായിട്ട്അല്ലേന
പൈനെട്ട് കൊല്ലായില്ലേ
പിന്ന്യാ
ഉം നമ്മളൊക്കെ മദ്രാസ് പോയി നീ സ്കൂള് പോയിന്നീ കാലം ഒന്നും അല്ല ഇപ്പൊ
ഭക്ഷണം കഴിക്കണ്ടാവു അല്ലേയ് ആഹ്
ആഹ് ആഹ് ആഹ്
ഉം പിന്ന
മ്മാക്കു പ്പാക്കും കൊഴ്പ്പൊന്നില്ലല്ലോ ഇമ്മാ ക്കുപ്പാക്കൊന്നും കൊഴപ്പൊന്നില്ലല്ലോയിക്കാ
പ്പൊന്നുല്ല്യടി പിന്നെ മറ്റാള് എന്നും വരുവോ
ആഹ് രാവിലെ പോയാ വൈയ്യുന്നേ രം വരും
എന്ത് പണിക്കാപ്പൊ പോണേ
ഓല്തിന്റെ ഫാബ്രിക്കേഷന്റെ എയ് ഫാബ്രിക്കേഷന് ന്നാ പറ് ഞ്ഞെ ഫർണിച്ചറ്ന്റെ
ആഹ് ആഹ് ഓഹ് ഓഹ് മറ്റേ സയിലാണ്
ആഹ് ഓഡറ് എട്ക്ക
ആഹ് ആഹ് ആഹ്
സെയില്കയും ചെയ്യാ, ഉം കമ്പനീന്ന് അങ്ങനെ കൊണ്ടോകും ഹ് അങ്ങനെ ഇഞ്പ്പൊ ഉച്ചക്ക് ചോ - ഇല്ലന്ന ഒർക്കം വരും അസറ്ന്റെ മൂട്ടിലായിട്ട് അപ്പോത്തിന് മക്കള് സ്കൂള്ട്ടെരാനാവും ചെയ്യും.
അതന്നെ
ന്ന് വൈന്നേര്ത്ത്ക്ക്‌ള്ളെ ഓരോ സാനങ്ങൾ ണ്ടാക്കാണ്ടാവും അതൊക്കെ ണ്ടാക്കലേര്ക്കും ഒർങ്ങലൊന്നുല്ലങ്ങനെ വെറ്തെങ്ങനെ കെട്ക്കും കൊറച്ചേരം ഇജ് പറ്ഞ്ഞമാതിരി ഫോണ് തോണ്ടിക്കാണ്ട് കൊർച്ചേരം കെടക്കും
ഉ ഹു
നെറ്റില്ലെങ്കി പിന്നെ ആകൊരമാന്തേണ്
ആഹ് നെറ്റില്ലേങ്കൊക്കെ പറ്റ് റ്റൂല ഇവടെ വൈഫൈ ആണ് എപ്പ ചെല് പ്പം പോവും വരും. ഉം കര്ന്റില്ലെങ്കണ്ടാവൂല. ഉം
അഹ ആഹ എഹ ഏയ്
ഞാനെന്ത കാട്ടാ ഇന്റെല് പൈസ റീചാർജ് ഇരുന്നൂറ് ചെയ്യും മക്കക്ക് രണ്ടാക്കും ഫോൺ ണ്ടായിക്ക ഓല്ക്കൊക്കെ കിട്ടുവല്ലോ വൈഫൈ ണ്ടാവുമ്പോ
ആഹ് പിന്നെ കൊഴപ്പല്ല ഞാഹ് മാസം മാസം ടു ജി ബി കയറ്റിച് മാസം അല്ല രണ്ട് മാസം കൂടുമ്പ കയ്റ്റും
ആഹ അത് കേറ്റിയാലും ഞാനങ്ങനെ കേറ്റീട്ട് മടുത്ത് കു കുത്തിരിക്കാണ് മക്കളങ്ങട്ട് പത്ത് മണിയാമ്പോത്തിന് രണ്ടെണ്ണത്തീക്കും വലിച്ചിട്ടാണ്ട് കയ്കേണേ
ആഹ് ഓല്ക്ക് ഫോണ്ണ്ണ്ടവുമ്പോ പിന്നെ അങ്ങനെണ്
ഇത് ഇരുവത് നാല് മണിക്കൂറും നമ്ക്ക് കാണാലോ
ആഹ് അഹ് ശരിയന്നെ
ഉം
ഓല്ക്ക്‌ ഫോണ്ണ്ടെങ്കി പിന്നെ വെ അങ്ങൻ തന്നെ ഇബട മോം പറിം ഇക്കൊരു ഫോണ് മേടിച്ചെരോ, അപ്പ വാപ് പ്പറിം പത്താം ക്ലാസ് എസ് എസ് എൽ സി. ആണ്ട് കജ്ജെട്ടെ ന്നട്ടൊക്കെ തന്നെ ഫോൺ കിട്ടൊ ള്ളൂ. അയ്ജര്ച് നിക്കണ്ടാ ങ്ങ ട്ടട്ങ്ങട്ടെന്ന്. ഞാം പറിം ങ്ങളെ ങ്ങളെ ക്കെ ഓന് സോപ്പ്ട്ട് മരിക്കുന്നരിം
ഇബടെ എസ ൽ സൽ സീല് ള്ള ആള് ഒരാള് നല്ല കഥെണ്
ഉം
ഇപ്പ ഈ പീ പന്തളീം കുടി ആയപ്പോ മണ്ടാണെ ഇപ്പൊ മോഡൽ എക്സാം അല്ലേ
ആഹ്
ഉം പത്താം ക്ലാസ്സാന്നുള്ളൊക്കൊന്നും ഒരു ചിന്തേ ഇല്ല്യ അവന്ക്കൊന്നും
ന്നാലും ഞമ്മളെക്കായൊക്കെ ഉസാറന്നെ തോന്നും ചെലേപ്പം
ഹ് ആഹ് അതെ അതെ ഇപ്പൊ ഞമ്മളൊക്കായിക്കെ ഉഷാറാണ്
ആഹ്
ഞമ്മളക്കന്നറ്ഞ്ഞാല് പത് പത്താംക്ലാ അല്ലെ അഞ്ചാം ക്ലാസ് നിന്നല്ലേ അന്ന് ഇംഗ്ലീഷ് പഠിച്ചീന്നത്
ആഹ് ഇപ്പ ആദ്യം തന്നെ ഇംഗ്ലീഷ് മീഡിയല്ലേ അതോണ്ടാണേ
അല്ല ആഹ ഒന്നാം ക്ലാസ്സിൽന്നു നേഴ്സറിന്നും എൽ കെ ജി ന്നും
ഉം ഉം ഞമ്മക്കെന്നെ പറഞ്ഞോടു പറഞ്ഞെരാനൊന്നും മനസ
നന്നായി അറിം ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് അത് തന്നെ ഇപ്പൊ എല്ലൊ ഒര് പെരേലെന്നെ വാ ഓരോ വാക്കറിബം ഇംഗ്ലീഷിലാ പറയാ നമുക്ക് ക്കൊന്നും നിച്ചണ്ടാഞ്ഞില്ല
അതന്നെ
ഇന്നാ ശെരിയെടി കോ
ആയിറ്റില്ല പിന്നെ വേറെ എന്തൊക്കേണ്ട്ന്നട്ട്
വേറെന്താ അൻക്ക് വർത്താനം പറഞ്ഞ് തീർന്നിട്ട്ണ്ടാവൂല ല്ലേ
ആണോ ഏതാലും വിളിച്ച് ച്ച ല്ലേച്ചിട്ടേ ന്നാ അയിക്കോട്ടെട്ടാ ഇജ്ജ് തെരക്കിലാവും ഇന്നാ ശെരി
ഏഹ നിസ്കരിക്കട്ടെച്ചിട്ടാണ് വേറൊന്നുല്ല ആയിക്കോട്ടെ